ആഹ് ഇബടെ കേക്കാം ഉം പിന്നെ എന്തെക്കെ ഉം സുഖാണ്. ഏഹ്?
ഇങ്ങളല്ലേ ഇൻക്ക് മെസ്സേജയ്ച്ചിനി കിട്ട്ണില്ല്യാർ ഞ്ഞാണ്ട് ഉം ഉം ഉം എന്താ മോൻ നോളോളിക്ക്ന്ന്ണ്ടോ?
ഓള് ങ്ങനെ കരിണ് ണ്ട്.
ഏഹ്
ഉം പിന്നെന്തെക്കെ?
അങ്ങനെ പോകുന്നു അല്ലല്ല മാരേജ് കഴിഞ്ഞ് ഒര് മോന്ണ്ട്.
ആഹ് ആഹ്
ഉം ഇങ്ങളെന്ത് ഇങ്ങള് വീട്ട് വർക്കൊക്കെ ചെയ്യ്ണാളാ?
ആഹ് വർക്ക്ണ്ട്.
ഉം
ബ
എവ്ടെ ഭർത്താവിൻ്റെ ഹസ്ബെൻഡിൻ്റെ വീട്ടിലാ?
അല്ല ഇപ്പൊ ഞാന് ഇന്റെ വീട്ടില രണ്ടുസം ആ രണ്ട് കൊർ ച്ചീസത്തിന്ണ്ട് രണ്ട് മൂന്നാലീസ്ത്തിന് വന്നതാ ഇന്ന് പോണം.
ഉം ഉം അവിടെ ആരൊക്കെയയുള്ളെ ഞാന് എന്റെ വീട്ടിലാണ്
ഏഹ
ഉം അവിടെ ഇനി - ആഹ് മോന് ഒരു വയസ് ആവണുള്ളൂ അടുത്ത മാസം ഒരു വയസ് ആവും
ആഹ ആഹ അങ്ങനെല്ലേ ആ ഞാന് ഇപ്പോ എന്താ എന്റെ വീട്ടിലാണ് അവിടെ- ഓ എല്ലാരും ഉണ്ട് ഉ അമ്മ അവിടെ കൊറച്ച് വലിയ ഫാമിലിയ നാല് മുത്തച്ചിമാര്
ഉം പിന്നെ വയലും തോടൊക്കെ ഉണ്ടോ ഉണ്ടോ
ഏ മാത്തോ വയല് ച്ചാല് പോകണ വഴിക്കണ്ട് നമ്മക്കായിട്ടില്ല എടുത്തൊന്നുംല്ല ഹസ്ബന്റിന്റെ കൃഷി കൃഷി പറയാനൊന്നുമില്ല പക്ഷെ എന്താ പറയാ ആച്ച ഇതായിട്ടെ നമുക്ക് വേണ്ട ആവശ്യത്തിന്
ഉം എവിടെ കൃഷി യിട്ട് എല്ലാവന്നില്ല മരവും തേക്കും കവുങ്ങും കാര്യങ്ങളൊക്കെണ്ട്
ഉ അല്ലേ
ഉം
എ വേറെന്തക്കെ ഫുഡൊക്കെ കഴിച്ച്
ഉം പണികളൊക്കെ കഴിഞ്ഞോ
ഉം ആഹ് പണികള് കഴിഞ്ഞു ഈ ടൈമായില്ലെ ചായ കിടുക്കാനുള്ള ടൈമ് ആയില്ല
ഉം ഫുഡ് കഴിച്ചു ണിണ്ട് തൊടക്കാൻ തൊടക്കല് കഴിഞ്ഞിട്ടില്ല തൊടക്കാനുണ്ട്
ആ എന്താ നേരം വൈകി ഇത്ര വൈക്കല്ലാംണ്ടോ
ഓ ഇവിടെ നമ്മളാ വീട്ടിലാവുമ്പോ നമ്മള് പണിയൊക്കെ നേര പോ ഹസ്ബൻറിന്റെ വീട്ടിലാവുമ്പോ ഇങ്ങനെ പ ണിയെടുത്ത മണി നേരത്തെ പണി കയ്യും
അ
ഉം മഴ ഉണ്ടോ അവിടെ
നല്ല മഴ ഇവിടെ നല്ല മഴയാണ് ഇപ്പ അങ്ങനെ ചെറുതായി ങ്ങനെ ചാ
േ ഉം ആ മഴ ണ്ട് രാവിലെ കണ്ടേന് ഇപ്പ ഒന്ന് കൊറവണ്ട ഒന്ന അതാ കാർമേഗം വെക്കണ്
പിന്നെ എന്നിട്ട് ഇങ്ങനെ ചെടികളോടൊക്കെ
ചെടിയായിട്ട് താല്പര്യംന്നുല്ല പണി കഴിഞ്ഞാല് പെരറ് ന്റുള്ളിലായാല് നേരല്ലനിക്കാന് ഓർമ്മന്നെ വരൂലോ അവിടെ കണ്ടോ ചെടി
ആഹ് എന്റെ വീട്ടിലുണ്ട് കൊറച്ചൊക്കെ അവടെ ഹസ്ബൻഡട്ടില അങ്ങനെ ചെടികളൊന്നുമില്ല
സ്വന്തമായിട്ട് വീടൊക്കെണ്ടോ
ആ ഏ ഇല്ലേ ഒരു പണി തുടങ്ങും ഉള്ളു കണ്ടം റെഡി ആയിട്ടള്ളൂ ങ്ങക്കണ്ടോ സൊന്തായിട്ട് വിടൊക്കെ
ഇല്ല ല്ല
കല്യാണം കയ് ഞ്ഞിട്ടിപ്പോ എത്രായി
രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തൊക്കെ പോകുന്നു അടുത്ത മാസം ഒമ്പതാം തിയതിക്കൊ ങ്ങൾതോ
ഉം പിന്നെ എന്നിട്ട് എന്തൊക്കെയ
സുഖാണ് രാത്ര എറെ വീട്ടിലെ ക്ക് ഇൻക് ഇമ്മീ പ്പീമ് മൂന്ന അത്സത്തിയാളും ഹസ്ബൻറിന്റെ വീട്ടില് ഞാന് ഇനിക്ക് മൂത്തത് പിെനെക്ക് ഒര എളഅച്ഛനും പി ന്നേ മൂന്ന് നാത്തൂൻ മാരും ഇപ്പല്ല ഇപ്പ മരിച്ച ആ
ആഹ എല്ലാരും കല്യാണം ഒക്കെ കഴിഞ്ഞ
എല്ല അ അച്ഛത്തിന്റെ കല്യാണം കഴിഞ്ഞാണ് അവിടെ ഹസ്ബൻറിിന്റെ വീട്ടിൽ മൂന്ന് നാത്തുമാരിതും എളെച്ഛന്റെറും കൈ പിഞ്ഞതാണ് ഉ
പിന്നെ എന്നിട്ട് വേറെ എന്തക്കെ മോനാണ്
ആഹ എന്റ മോന പിന്നാണ് പിന്നെഎനിക്ക് ചെറിയ ച ചെറിയ ചെറിയ അൻസത്തിഏൾണ്ട് ഒരാൾണ്ട്
എത്ര എത്ര അൻസത്തിളാ
എനിക്ക് മൂന്ന് ആള്
പിന്നെ പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെ
ഇങ്ങനെ പോകുന്നു
ഹലോ
ആ പറ
കേക്കണല്ലേ
ഓണ്ട് പക്ഷികളൊക്കെ ഇണ്ടോ അവിടെ
ഉ അങ്ങനെ പക്ഷ അങ്ങനെല്ല എഴുതിക്കൊടുക്കല്ല ഇ തന്നെ ഉള്ളു
ഉം
ഏ അവിടെച്ചാ ഏ എങ്ങന തൊന്നുംല്ല ഏ അങ്ങനൊന്നുംല്ല അവിടെണ്ടോ ചേലോല് അങ്ങനൊക്കെ വളർത്തുവല്ലോ പെറ്റാളൊക്കെല് പെറ്റാളൊക്കെടുച്ചോളി പൂച്ച പ ഡോഗ് പിന്നേ എന്നിട്ട് എന്തൊക്കെയാണ് ടൂറങ്ങ് പോവാലണ്ടാവും ലോങ്ങൊക്കെ പോവോ
നിങ്ങളോ
ആഹ പോവായൊന്നുല്ല പോകല്ണ്ട്
ഉം
ടൂർക്കെ പോകാന് ഇഷ്ടായിരികുല്ലേ പിന്നേ എന്നിട്ട് വേറെന്തക്കെ
ഇങ്ങനെ പോകുന്ന എന്താ സ്പെഷ്യൽഇന്ന്
അ ശല്ലായിട്ട് ഒണ്ടല്ല സതാ ചോറും കൂട്ടാനും അങ്ങനെക്കെ ആണന്തൊക്കെ
ഇങ്ങനെ പോകുന്നു
അനിയത്തിയോളക്കെ എത്രയില പഠിക്കണ്
ഒര അനിയത്തി സ്കൂള് നൈസറിയാണ് ഒര് അൻസത്തി മൂന്ന് വയസ്സായിട്ടുള്ളൂ മൂന്നല്ല രണ്ട് വയസ്സ് ഒരൻസത്തി കുട്ട
ആ ചെറിയ കുട്ടിയാ
പിന്നെന്തൊക്കെ എന്തൊക്കെ
അങ്ങനെ പോകുന്നു വീടൊക്കെ ഇണ്ടോ എടുത്തെടുത്ത്
ഏ
വീടുകളൊക്കെ ഉണ്ടോ എടുത്തെടുത്തഴക്ക ഹലോ വീടുകളൊക്കെ ഉണ്ടോ എടുത്ത്
ആഹ് വേതാളൊക്കെ ഇണ്ട് അടുത്തടുത്ത് തന്നെ എല്ലാ വേതാളോ അവിടൊക്കെ എങ്ങെ
ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കുറച്ചൊക്കെ പോകണം എന്റെ വരന്റെറ അടുത്തൊക്കെ എടുത്ത്ടുത്താണ് പെര കളൊക്കെ
ഏ ടൗണിലാ എവിടെ
അല്ലല്ല ഉള്ള ഏരിയല്
അ ഉ അണല്ല ആഹ ചെടയാളൊക്കെ ചെടയാളുണ്ടോ എന്നിട്ട പാട
പിന്നെ കൊറച്ച മരുന്നാൾ പോലത്തെ അടിച്ചെടികളല്ല അത് വേറൊന്നുമല്ല
ഉ ആഹ
അല്ല നാട്ടിലാ അല്ല
എന്താ പണിപ്പന്താ
ഇങ്ങനെ ഏ ഇത് മന്ത്ര അയക്കാണ്ടൊക്കെ മോലിയാരാ
ആഹ ഉ
ശെ
പിന്നട്ടണ്ട
അ ബ
ഉ